ഹലോ ആ കേൾക്കുന്നുണ്ടോ എന്താർന്നു പരിപാടി
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ഉ എന്തായിരുന്നു പരിപാടി
ഫോണില് കളിച്ചോണ്ടിരിക്കുവായിരുന്നു
മ് ചായുഡിയൊക്കെ കഴിഞോ
ഇവിടെ എല്ലാരും കുടിക്കും ഞാൻ ചായ കുടിക്കില്ല
ഏഹ് ചായ പറ്റു ല്ലേ
എനിക്കിഷ്ടമല്ല തേയിലടാത്തത് പിടിക്കൂല
ആ ആ ആ കാപ്പിയോ
ആഹ് മുമ്പില് മുമ്പിലൊക്കെ ചായ ബൂസ്റ്റൊക്കെട്ടങ്ങനെ കുടിക്കുവായിരുന്നു ഇപ്പൊ വലുതായതിനന് ശേഷം പിന്നെ തീരെ ഒന്നും കുടിക്കൂല തലവേദന വന്ന മറ്റല്ലാരും കട്ടൻചായ എങ്ങാനും കുടിക്കും
ഉം ഉം
അതെപ്പോഴും ഇല്ല വല്ല തലവേദന തീരെ മാറിയില്ലെന്നുണ്ടെങ്കി കുടിച്ചാല് ഇച്ചിരി കൊറവ് കിട്ടും
ആ ആ
അതുല്ല ചായയൊന്നും കുടിക്കണ്ടന്നല്ലേ പറയുന്ന ഡോക്ടർമാരൊക്കെ
ആ നല്ലത് ഹ്മ്മ് കള്ളല്ല ഒത്തിരി
പക്ഷേ ഒരുപാട് പേർക്ക് ചായ ഇല്ലാതെ പറ്റൂല്ല
പറ്റൂല
ശീലം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ പക്ഷെ എനിക്ക് പിന്നങ്ങനെല്ല ഞാൻ കുഞ്ഞിലെ തൊട്ടേ കുടിക്കൂല പിന്നെ കുടിച്ചതായിട്ട് കുടിച്ചതായിട്ടുള്ള ഓർമ്മയുള്ളത് ഹും മറ്റേ ഏലക്ക തല്ലിയിട്ട് ചായ ടൂലെ ചതച്ചിട്ട് അപ്പൊ അതിന്റെ ഒരു മണം കിട്ടുമ്പം ഞാന് ഒരു വട്ടങ്ങാണ്ട് കുടിച്ച ഓർമ്മ എനിക്കുണ്ട് അതും തീരെ ചെറുത് അതിനു ശേഷം പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല
ആഹ
പക്ഷെ ചിലരൊക്കെ പറയും കല്യാണം കഴിയുമ്പോ ശീലം ആയിക്കോളൂന്ന് പക്ഷെ രണ്ട് വർഷം കഴിഞ് ഞാനിതുവരെ അതും ഞാൻ ശീലിച്ചിട്ടില്ല
ഉം
അത് ഞാൻ തന്നാലും വേണ്ടാന്നേ പറയൂ അല്ല എനിക്കിഷ്ടമല്ല കാര്യംന്ന് വെച്ചാല് തേയില പാത്രം തന്നെ ഞാൻ കഴുകത്തില്ലായിരുന്നു ഒരിടക്ക് എനിക്കിഷ്ട്ടല്ല ഇഷ്ടല്ല എനിക്ക് ഷർദില് വരും പിന്നെ ഇപ്പം കൊഴപ്പമില്ല ഇപ്പ പിന്നെ അത് മാറി പക്ഷെ തേയിലയോട് അങ്ങനെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അത് നമ്മളൊക്കെ അങ്ങ് പണ്ടേ ആ ഒരു ശീല ആയപ്പോഴത്തേക്കും അങ്ങ് അങ്ങനെ ആയി പോയതാ
ആയി പോയി
ഇപ്പ കുഴപ്പല്ല ഇപ്പന്നും പാത്രക്കെ കഴുകും ചായ ഇട്ടു ചായ ഇടാറോക്കെ ഉണ്ട് പക്ഷെ ഞാൻ കുടിക്കൂല അത്രേള്ളൂ പിന്നെ മാറ്റാൻ വേണ്ടേ. കുടിക്കില്ലാന്ന് കരുതി നമ്മളത് കഴുകാതിരിക് കഴുകാതിരിക്കുന്നത് ശരിയല്ലല്ലോ നാളെ വേറെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മക് അതെന്തായാലും കഴികെ പറ്റു അപ്പൊ പിന്നെ കൊഴപ്പൊല്ല. മുമ്പരിക്കയാണെങ്കില് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഓർത്തു പോയി മറ്റേ ചായക്ക്‌ - ചായ ക്കകത്തിട്ട് ഇങ്ങനെ ഇളക്കിയ സ്പൂൺ എടുത്തിട്ട് ചോ കാ ചോറ് കറി വീത്തിയപ്പോഴത്തേക്കും ഓ നിക്കിപ്പോഴും മനംമറിക്കുന്നു. അതിന്റെ ഒരു ചൊവയായിരുന്നു ആ ചോറില് സംഭവം ആ തേയിലനകത്തിരിപ്പുണ്ടായ്രുന്നു. ഞാനില്ല ശ്രദ്ധിച്ചില്ല ഞാൻ ചെന്നിട്ട് കറി കോരി വീയ്‌ത്തിയപ്പോഴത്തേക്കും കറിയുടെ കൂടെ തേയിലയും കൂടെയിങ്ങായി.
ആ.
അപ്പോഴ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വല്ലാ അത് തുപോലെ തോന്നുന്നു ഒരു ചൊവകണക്ക്.
ആ.
പിന്നെ നോക്കിയപ്പം എന്തോ മനസ്സിലായി ഇത് എന്തോ പറ്റിയതാന്ന് അങ്ങനെ കൊണ്ട് ഞാൻ കളഞ്ഞ് ഛർദിച്ച്. ഒരു വഴിയായി. അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് സാധനം കൈ കിട്ടിയാലും നൂറ് വട്ടം വെള്ളത്തില്ട്ട് കഴുകിട്ടേ ഞാൻ ഇടതൊള്ളൂ അയ്നേഷം പേടിയാ നിക്ക്. പിന്നെ എനിക്കുള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്യും എനിക്ക് കഴിക്കാനാണെങ്കില് ചോറിടാനാണെങ്കിലും എല്ലാം എനിക്കൊരളവുണ്ട് അതി കൂടുതൽ ഉമ്മ എനിക്കിട്ടെരൂവായിരുന്നു ഒരെടക്ക്. ഇപ്പൊ പിന്നെ ചോറൊക്കെ കണ്ട്രോൾ ആയത് കൊണ്ട് ഉമ്മാക്ക് ഇട്ടാ ശരിയാവത്തില്ലന്നെ ഞാനാട്ന്ന്.
ആ ആ ആഹ് എങ്ങനെ? വേ യ് വേറെ വേറെ വെക്കോ അല്ലെങ്കിൽ
ഇല്ല ഇല്ല ഇല്ല ഒരുമിഷകത്ത് തന്നണ് എന്റെ വീട്ടിലാണ് ഉം ഞാൻ ഞങ്ങളെവി ടക്കെ ഞങ്ങളെ വീട്ടിലാ നിക്കുന്നേ.
ആ.
എ ല്ലേ, എന്റെ ഫോണില് നെറ്റും ഇല്ലായിരുന്നു ഇന്ന് ഞാൻ ചെയ്തതേ ഒള്ളൂ.
ആ എന്റെപ്പോ തീരും മൂന്നാംതി തീരും ഞാൻ എന്ത്യ്യുംന്നവോ എനിക്ക് ഇത് വരെ
അല്ല ഞാനാണെങ്ക ങ്കില്എല്ല എനിക്ക് നെറ്റ് തീർന്ന കഴിഞ്ഞാല് പിന്ന അങ്ങന അഡി റ്റഡോന്നുഅല്ല ഒന്നിനും. പക്ഷേ നെറ്റ് ഇല്ലെങ്കിലും എന്റെ ഫോൺ എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. പ്രത്യേകിച്ച് അയിനകത്തൊന്നും ഇല്ല. പക്ഷേ ആ ഫോണുവായി ട്ട് അങ്ങ് അത്ര ലിങ്ക് ആയത് കൊണ്ട് പ്പഴും നെറ്റി ല്ലെങ്കിലും ഫോൺ- തന്നെ വേണം പിന്നെ നമ്മടെ മെമ്മറീസ് ഒക്കെ അതിനകത്തല്ലേ. അല്ല നമ്മളെ മെമ്മറീസൊക്കെ അതിനകത്തല്ലേ ഓർമ്മകളെല്ലാം. അപ്പം ഓർക്കാനായാലും എ എല്ലാ ഫോട്ടോസും അ ആ സമയത്തായിരിക്കും നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നത്. ഞാൻ പിന്നെ ഇപ്പം എല്ലാ മാസവും ഒന്നാം തീയാണ് നെറ്റ്യ്യുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങനെയാ ചെയ്യുന്നേ, ഒന്ന് ചെയ്യുമ്പം ഇരുപത്തെട്ടിന് തീരും. പിന്നെ മൂന്നാലൂസം ഫ്രീ ആയിരിക്കും. ഞാൻ നെറ്റ് ചെയ്യൂല. അസ്ബൻഡ് പറയും ചെയ്യട്ടെ ചെയ്യട്ടേന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ഇത്ര പെരളിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് യ്യ് ഞാൻ പറയാം. അപ്പൊ പറയും തീ പൈസ അല്ല മുമ്പ് അങ്ങനെര്ന്നു പറഞ്ഞ പക്ഷേ ന്നു അങ്ങനെ നിർബന്ധിക്കേണ്ടര്യന്നും ലെന്നോട്ഞാൻ പറയുംങ്ങോട്ട് എ ങ്ങനെ ഞാൻപറയും. എനിക്ക് ഇന്നെസമയത്തന്നെ ചെയ്താമതി അതിന്റെമുന്നേചെയ്താ ഞാൻപിന്നെ മിണ്ടത്തില്ലന്ന്പറയും. അപ്പംപിന്നെചെയ്യൂല. പക്ഷേ
ചെയ്യട്ടെ ഒന്ന്ചെയ്യട്ടെ, ഇപ്പോൾസ്റ്റാറ്റസ് വർക്കുംകാര്യങ്ങളുഒക്കെണ്ട് ഒന്ന് ചെയ്തൊട്ടെ എനിക്ക്പറ്റത്തില്ലട്ടെയെന്നും പറഞ്ഞ് ആരേലും ഒറ്റയ്ക്കിരിക്കുമ്പോ ആരെലൊന്ന് വിളിക്കെണെങ്കിതന്നെ ഫോണിൽ പൈസ വേണ്ടേ?
ആ എന്റെരു ഫ്രണ്ടുംണ്ട്ന്നെ എപ്പോഴുംവിളിക്കുന്നെ. അവളാണെങ്കില് നെറ്റ്തീരു മുന്നേഅവളെ അറിയിക്കേണ്ടി വിളിച്ചാകിട്ടൂലാ അതുകൊണ്ട്നീ വിളിക്കല്ലേ, ഞാൻ നെറ്റ്ചെയ്തിട്ട് അങ്ങോട്ട് മെസ്സേജ്യക്കാന്ന്പറയും.
ഞാനുംഅങ്ങൻതന്നെ എല്ലാരോടുംപറയാ ആ എന്നേ വീ-
പക്ഷേ എനിക്ക്ങ്ങനൊരു ശീലഅയിപ്പോയി ഞാമുമ്പേ അങ്ങ്നെങ്ങ്പറയും കാര്യന്ന് വെചാല് ഇല്ലെങ്കിൽ അവര് ടെൻഷൻ നമ്മളൊന്നിലും കണ്ടില്ലെങ്കില് ഇതെന്താവരാത്തെന്ന് ചിന്തിക്കും. പറഞ്ഞുകഴിഞ്ഞാപിന്നെ പ്രശ്നഇല്ല
ആ ഞാനുംഅങ്ങന്നെ നേരത്തെപറയും നേറ്റ്ണ്ടാവൂല മ്ഹ് കല്യാണ
മുമ്പന്ന്പറഞ്ഞാല് ഞാനെന്റെ ഹസ്ബൻഡിനോട്പറയത്തില്ല നെറ്റ്തീർന്ന് എന്റെഹസ്ബന്റ്ന് കോൾ വരാതാകുമ്പോയ ഹസ്ബന്റ് ഇങ്ങോട്ട് യിക്കൂഉം നിന്റെനെറ്റ്ർന്ന്ട്ട് നീഎന്തഎ ന്റെഅടുത്ത് പറയാന്ന്ങ്ങനെ ചോയിക്കും. എനിക്കങ്ങനെ ചോയിക്കൂന്നെ ഭയങ്കഇഷ്ട ഞന ങ്ങനെ ചോയിപ്പിക്കാൻ വേണ്ടീട്ട് ഞാനെന്തെയും പറയും.
പറയെ അ.
അപ്പം അപ്പഞാൻപറയും എ എനിക്ക്നെറ്റിന്റെ ആവശ്യംഇല്ലായിർന്നു അതുകൊണ്ട് ഞാൻപറയാഞ്ഞെണെന്ന് പറയും.
അ.
അപ്പോ അപ്പോ ന്റെട്ത്ത്പറിം നിനക്ക്കോള് വരത്തില്ലന്ന്അറിയാലോ, അപ്പോ അപ്പോപിന്നെഞാനെങ്ങനെ അറിയണെനിനക്ക്. പൈസഇല്ലന്നുള്ളത് അപ്പോ പറയേണ്ടേന്ന്പറയും.
എ എ.
പിന്നെ പിന്നെ ഞാനിപ്പഅങ്ങോട്ട് ചോദിക്കാൻതുടങ്ങി. തീരുന്നതിന് മുമ്പ്പറയും നെറ്റ്തീരാറായി. എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണൊപറയും. ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴത്തേക്കും അവര്പൈസ അതിനുള്ളത് സെറ്റിയ്തു വെക്വൊല്ലോ,, അപ്പൊഞാനൊരു സമാ ഞാൻപക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽഞാൻ നിർബന്ധിക്യോന്നുല്ല സമാധാനക്കേടൊന്നും കൊടുക്കാതിരികോനുല്ല പിന്നെഞൻ പറയുംപിന്നെ എനിക്ക്അത്യാവശ്യമാണെങ്കില് ഞാൻപറയും പിന്നെഎനിക്ക് ഇ എം എ ഒക്കെയുണ്ട് ഫോണിനെ അപ്പോഴ് ഞാനെന്റെരു ഫ്രണ്ട് വഴിയാണ് ആസ് നെ ഹസ്ബന്റിന്റെ ശമ്പളംകിട്ടാൻ സമയമെടുക്കും അപ്പം അവള് വഴിയാണ്പൈസഞാൻ ഇ എം ഐക്കുള്ളത് ഫോണില് വേടിച് ച്ചിടുന്നെ അപ്പനെറ്റ് ഇല്ലന്നുണ്ടെങ്കിൽ നമുക്ക്പൈസ സ ഗൂഗിൾ പേയില് വഴിവരുന്നതൊന്നും അറിയാൻപറ്റ് റിയില്ല ആഹ് രണ്ടുപേരുടെഫോണിലും ഹസ്ബന്റ് ഇവിടെഅടുത്തൊരു പള്ളിയിലാണ്ജോലിയ്യുന്നത് വരുംഅവിടുന്ന് ആഴ്ചെല് വരും പിന്നെ ദിവസത്തിലും പറ്റുമ്പോഴൊക്കെ വരും ഇവിടെഅടുത്തതന്നെയാണ് അപ്പഴവരനുസരിച്ച് രണ്ടുപേരുടെഫോണും ഇ എം എ എടുത്തേക്കുവ അപ്പം എന്റെഫോണ് ഹസ്ബന്റിന്റെന്നും ഹസ്ബന്റിന്റെ ഫോൺ എന്റെന്നും ആണ് എടുത്തേക്കുന്നെ അങ്ങനെ എടുത്തേക്കുന്നെ
ആഹ
സംഭവംന്ന് വെച്ചാല് എന്റെഫോണ്പെട്ടെന്ന് ചീത്തയ്പ്പെയ്ത്തെക്കും ഹസ്ബന്റിന്റെ ഫോണീനാണ് എനിക്കെടുത്തെ
എടുത്തത്
അപ്പം അന്നല്ലാംഓക്കെ ആയി എടുത്തിട്ട് പിന്നെഎനിക്ക് എടുത്തെന് ശേഷം എന്റെ ഹസ്ബന്റ് എടുത്തു ആ അത് രണ്ടിനുംരണ്ടടവാണ് പൈസയുംരണ്ട് രീതിയിലാണ് എ ഹസ്ബന്റിന് ആയിരത്തിഎഴുന്നൂറ് രൂപഇടണം എനിക്ക്ആയിരത്തി ത്തിമുന്നൂറ്ടണം പക്ഷെ ഡിവൈഡ്യ്തേ പിടിക്കൂ ബാലൻസ് അതിൽഇട്ടേക്കും കാരണംന്ന് വെച്ച ഇത്രപൈസ അതിനകത്ത്ന്നെ മിനിമം വേണം അങ്ങനെ ഇടുന്നതാ എൻറേത് ആയിരത്തി ഇരുന്നൂറ്റി എൺമ്പത്തി ആറും ഹസ്ബൻഡിൻറത് ആയിരത്തി ത്തി അർനൂറ്റി അമ്പത്തി ആറ് അപ്പം തികച്ചിടാൻ വേണ്ടിട്ടാണ് ഇടുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയും പൈസായിട് ഇടുമ്പോ ഇടയ്ക്ക് വെച്ച് ങ്ങാന ഒന്നോ രണ്ടോ കുറഞ്ഞോയാല് പിന്നെ നമ്മളെ ഫൈൻ പിടിക്കൂ അവര് അവര് പറയുന്ന അത്ര തന്നെ ഇടണം
വേണം അവ